എന്തൊക്കെണ്ട് വിശേഷം
ആ ല്ല വിശേഷം
ഉം
എന്താ അവിടുത്തെ വിശേഷം
നല്ല വിശേഷാണ്
ആ ആ ഭക്ഷണഴിച്ചോ
എന്തെന്ന് വഷ വഷണത്തിന്ണ്ടാക്കി
ഇന്ന് ബീഫുണ്ട് കുമ്പളങ്ങ കറിണ്ട് നി കേക്കൺല്ലേ പറയണേ
ആ കേക്ക്ണ്ട്
ആ റീപ്ലെ കേക്കുന്നില്ല അതുകൊണ്ട് ചോയിച്ചാണേ
ആ ങ്ങള് പറഞ്ഞോണ്ട്ക്കണത് കേട്ട് കുമ്പളങ്ങ കറി വരെ കേട്ട് പിന്നെ ഒന്നും പറയൻ കേക്കണില്ല പിന്നെ കേക്കണില്ലായിട്ട് വേറെ ഇങ്കൾക്ക് പോയേൽക്കും ഭക്ഷണം കഴിച്ചോന്നിട്ട് ഇന്ക്ക് ന്ന് ചിക്കകറി
ആ ആ
ങ്ങള് കഴിച്ച് കഴിഞ്ഞോ
ആ അപ്പൊ ഫുടകെ കഴിച്ചിങ്ങനെ കെടക്കാ
ഉച്ചക്ക് കെടക്കുഓ ഭക്ഷണം കഴിച്ചിട്ട്
ആ കെടക്കും ഒറങ്ങലൊന്നുല്ല കൊറച്ച് കൊറച്ചേരെങ്ങനെ കെടക്കും പിന്നെ നാലുമണിയാവുമ്പോളോക്കെ കുട്ടിളൊക്കെ വരാനയിലെ വില്ലേ
ആ
ടെ കറിയാക്കിട്ടൊക്കെ വറ്റിച്ച് കാണ് ണ്ടോ
ആ പിന്നെ എന്തൊക്കെ
പിന്നെന്താ ഞക്ക് മക്കളൊക്കെണ്ടോ
ആ ണ്ട്ണ്ട്
പിന്നെ സ്കൂള് പോണ മക്കളാണോ
ആ സ്കൂള് പോണതൊക്കെ ഒക്കെ സ്കൂള് പോയിനി ഞി ഒക്കെ നാലേമുക്കാലൊക്കെ ആവുമ്പോ തന്നെ ഇവിടെത്തും
ആ സ്കൂളിട്ട് വന്നാ എന്താ കഴിക്കല് സ്നാക്സ് എന്തെങ്കിലുണ്ടാക്കോ
ആ ചെലപ്പണ്ടാക്കും ചെലപ്പണ്ടാക്കൂല ഫുള്ള് ബേക്കറിയാണ് തോനെ ബേക്കറിന്ന കൊടുക്കല്
ചോറ് കഴിക്കണ്ടാവൂലല്ലെ
ഏ ചോറ് ഏ വന്നാ ചോറ് കഴിക്കോ ചെ ചെറിയവൻ ചെലപ്പം കഴിക്കും ചോറ് എന്തെങ്കിലും നല്ല സ്പെഷ്യലായിട്ട് എന്തേലും കാണാണെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ കാണയാണെങ്കില് അപ്പൊ കഴിക്കും ചിലപ്പോ രാവിലത്തെണ്ടാവും ദോശേ പുട്ടോ എന്തെങ്കിലേവോക്കെ വാ ണ്ടാവും അപ്പൊ അത് കഴിക്കും നല്ല കറി കാണുംബോണല്ലോ ബാക്കിയുള്ള അപ്പൊ കഴിക്കും ആ അവിടെ മക്ക അവിടെ മക്കളൊക്കെ
ആ അതേപോലെത്തന്നെ നല്ല കൂട്ടാനൊക്കെ ആണെങ്കി ചോറയിക്കും അല്ലെങ്കി ചെലപ്പോ എന്തേലുമൊക്കെ ഉണ്ടാക്കിക്കും എണ്ണക്കടി പയംമ്പൊരിയോ അങ്ങനെ എന്തെലൊക്കെ ഉണ്ടാക്കിയേക്കും
ആഹ്
ഓ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിസ്കറ്റും ചായയും അതാണേൽ കയിച്ചും
ആ ഇവിടെ വന്നാ തെരേം എന്താ ഉള്ളത് ഇല്ലെങ്കി അപ്പ പായും പീടേക്ക്
ആ അങ്ങത്തന്നെ വരുമ്പോത്തേനും ചായ കടിയ പറഞ്ഞിട്ടല്ലേ വെരു
ആ ഹാ നീ രാത്രിയേക്കും ചോറണ്ടാവായിരിക്കൂലേ ഉച്ചക്കെ ത്തന്നെ വേറെ വെക്കുവോ
ആഹ അവവിടെയിപ്പപ്പാക്ക്‌ രാത്രി ചപ്പാത്തി ഉണ്ടാക്കും ബാക്കിയുള്ളലൊക്കെ ചോറന്നേ ആക്കി
ചപ്പാത്തിന്റെ ഡയറ്റാക്കി ഉപയോഗിക്കണതോ
ഷുഗറിണ്ട് അപ്പൊ പിന്നെ ഒരു നേര അങ്ങനേള്ളൂ ചോറെയിക്കലില്ലല്ലേ പിന്നെ ചപ്പാത്തിയാ കയിക്കല്
ചിലര് ചോറും ഉണ്ടാക്കണംന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിയാക്കും
ആ അത് പറ്റൂല്ല ഇവടെ മക്കൾക്ക് എന്തായാലും ചോറന്നേ വേണം നിക്ക് ചപ്പാത്തിന്നും ഇഷ്ടല്ല
ആ ചപ്പാത്തി പരത്തലായിക്കൂലേ
ആ ഞാനങ്ങനെ ഒരു ഇപ്പ എന്നും മൂന്ന് ചപ്പാത്തി കയിക്കുള്ളൂ അപ്പൊ രണ്ട് മൂന്ന് ദിവസത്തിനേക്കണ്ട് അങ്ങോട്ട് പരുത്തി വെക്കും ഫ്രിഡ്ജില്
ആ ആ അപ്പൊ തരക്കേടില്ല പിന്നെ ചിലോര് പരുത്താൻ കഴിയാത്തവരുണ്ട് നമ്മളെ പത്തിരി പ്രശ്ശെമ്മല് പരത്താണോണ്ട് ഉണ്ട് ചെറിയ ചെറിയതാക്കിയിട്ട്
അധികം വട്ട ആവൂലല്ലോ ചപ്പാത്തിന്ന് പറയുമ്പോ അത്യാവശ്യം വട്ട വേണ്ടേ
ആ വട്ട ഇണ്ടാവും പക്ഷേ പറ്റാ കയ്യാത്തോലി അയിന് വാ ചെറ ചെറിയ ഇതാക്കി ഇതാക്കിയാമതിയല്ലോ നമ്മള് പത്തിരിക്കൊക്കെടുക്കണമാതിരി
ആ എനിക്ക് പത്തിരി ചപ്പാത്തി അതൊക്കെ എളുപ്പല്ല കടികളാ ഞാൻ പെട്ടെന്ന് പരത്തും
പരത്തലാ പത്തിരി പരത്തുവോ
ആ പത്തിരി ഞാൻ പരത്തും
പത്തിരിയൊന്നും പരത്തി നോക്കിയില്ല ചപ്പാത്തി ഒക്കെ പരത്തലുണ്ട് പത്തിരി എനിക്കറിയില്ല ചപ്പാത്തി പരത്തലുണ്ട് ആ പത്തിരിയെ പ്രസ്സില് ആ പ്രസ്സില് അമർത്തും പത്തിരിന്റെ ചപ്പാത്തി പിന്നെ
ആ ഇവിടെ നമ്മളെയി വാത്ത് ഇതൊക്കെ പ്രസ്സിലൊന്നു ജസ്റ്റ് ഒന്നമർത്തും പിന്നെ
ആ
ഉം പിന്നെ യാത്രൊക്കെ പോവലണ്ടോ നിങ്ങള്
ആ യാത്രൊക്കെ പോവാൽണ്ട് ഇപ്പൊ ഹസ്ബൻന്റ് ഇവിടെ നാട്ടിലില്ലാത്തോണ്ട് പോവല് കുറവാ. അതൊയ്ക്കെ പോയിന് മൈസൂർ ഊട്ടി അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിനീ.
ആ എങ്ങനെ എല്ലാരും കൂടെയണോ? ഫുൾ ഫാമിലി ആയിങ്ങണ്ടണോ?
ആ ഫാമിലി യ് പോവും അല്ലാതെയും പോവലുണ്ട്. വയനാട് വയനാട് പിന്നെ വലെ ഫാമിലി ഇവിടെ കുടുംബക്കാരുണ്ട് ഫാ ബല്ലെ അപ്പം അങ്ങോട്ട് പോകും എല്ലാരും കൂടി.
ആ ആ
ന്നപിന്നെക്കറങ്ങലും ആയി കുടുംബക്കാര് സന്ദർശിക്കലുയി.
ഉം വയനാട് നമ്മക്കുണ്ട് കുടുബക്കാര്.
ഏഹ് ഏഹ് എവിടെയാവോ വയനാട് ഏഹ് ആ ബ് ല് പിന്നെ ബത്തേരി കൽപ്പറ്റ അങ്ങനത്തൊക്കെ ഭാത്താ ആ വയനാട് പറഞ്ഞിട്ട് കാര്യല്ല പലെ ഭാഗമായിട്ടാ.
ആ അതെ കൊറെ സ്ഥലങ്ങളാ
ആ മക്കളെപ്പളാ വരാറ്. ആഹ് കൊറെ കാണാണ്ട് തേയില തോട്ടംതൊക്കെ. കൊറെ കാണണ്ടല്ലോ? ഉം അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കും. തേയില തോട്ടത്ത് പോയിറ്റാ ആ വട്ടറും വട്ടറും ഉണ്ടാവും അവിടെ.
ആ അവിടെ അങ്ങനെ ഉണ്ട്. കൊണ്ടല്ണ്ട് വരു മ്പോൾ
ആ ഞങ്ങള് കൊണ്ടുവരലണ്ട് അവിടെ ഒരു കുടുംബക്കാരോടെ പട്ടനണ്ട്ന്നെ കൊടുമ്പുളി ല്ലോ അതൊക്കെ അവിടെ നല്ലോണ്ടാവും കൊടുമ്പിളി ഓല് ങ്ങട്ട് നിക്കാൻ വരുമ്പോ കൊടുമ്പളി കൊണ്ട വരും നമുക്ക് കറക്ക് ഇടാലോ.
ഉം കൊറെ ഫുഡുണ്ട അവിടെല്ല നമ്മള അവിടെല്ലാത്ത
ആ അവിടെല്ലാത്തെ ഫുഡ് പിന്നെ നമ്മള് നാരങ്ങല്ലേ വല്ല്യയ നാരങ്ങ. ബ്ലംആ ബംബ്ലൂസ്നാരങ്ങ
ഹ്മ്മ്ഹ
ഹ്മ്മ്.
പിന്നെ സ്നാക്സില ഉണ്ടല്ലോ കോഴിയടന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ
അതറീല്ലേ
ഹ്മ്മ് പിന്നെ അത് ഞാൻ കേട്ടില്ലാ
ഹ്മ്മ്, പൂവടെ പോലെ പൂവട അറില്ലേ നമ്മള് മധുരം
ആഹ്, പൂ നമ്മള പൂവടല്ലേ
ആഹ് ആ ഷെയ്പ്പിലക്കാരം പക്ഷെ അയില് ഓല് എന്തോ കോഴി പൊടിച്ചിട്ടൊക്കൊര്, എരിവില്ലതാണത്. അയിന്റെ ടേസ്റ്റ് എരിവല്ല.
ഹ്മ്മ്, ബാക്കി
ആഹ് ആഹ് ഓല് നമ്മളാ എന്റെ ആങ്ങൾന്റെ കല്യാണം കഴിഞ്ഞതവിടുന്നാ, അപ്പം ഓല് ഇങ്ങട്ട് വര്മ്പം കൊണ്ടരേണ്ട്.
ആഹ്
ഞങ്ങള് വിടെന്നാ കഴിച്ചേ ട്ടില്ല, അവിട്ന്ന്ങ്ങട്ട് കൊണ്ടന്നപ്പോ, ടേസ്റ്റ് ഇണ്ടത്.
ഹ്മ്മ്,, മക്കൾ ഇപ്പളാ വരാറ്
ഒര് മൂന്നാള്ണ്ട് മൂന്നാളും മൂന്ന് സമയത്താ വരാ
ഹ്മ്മ്, ടക്ക് ഓര് എല്ലാരും ഒര് സ്കൂളിലല്ലേക്കും
അല്ല, മൂന്നാളും മൂന്ന് സ്കൂളിലാ ഒരാള് കാ മൂന്ന് മണി, നാല്, നാലര, നാലെമുക്കാല്
ഒക്കെ.
ഏഹ് ഏഴാ ആഹ് ഓല് നാലെ മുക്കാലാവും നാലേ ഇരുവൊക്കെ ആവും സ്കൂള് വിടാന് നാലെ മുക്കാലൊക്കെ ആവുമ്പോ എത്തും. ആഹ്, ബസ്സിലല്ല നടന്നാട്ടാ വരല് ഒരാള് ബസ്സിനാ പോവല് വല്യോന് ഓന് വേറെ സ്കൂളാണ്. ബാക്കിലൊല്ലൊക്കെ ഒരുതിലാ രണ്ടാള്
ആഹ് നടക്കല്ല ദൂരൊള്ളു
ആഹ്, നടക്കാല ദൂരൊള്ളൂ, ഒര് കിലോമീറ്റർ അങ്ങട്ടിങ്ങട്ടും ഉണ്ടെന്ന രണ്ടിലോമീറ്റർ ഇണ്ടാവും ആഹ് അതല്ലേ ഓലങ്ങനെ പോവുന്നെ നാട്ടിലൊക്കെ അങ്ങട്ട് പോവും പിന്നെ സ്നാക്സ് എന്തൊക്കൊ കൊണ്ട് പോയാട്ട് അവ്ട്ന്ന് സ്കൂളിലെത്തിട്ട് കഴിക്കും. ഇങ്ങട്ട് പിന്നെ അവ്ട്ന്ന് സ്കൂ സ്കൂളിതിന് വെച്ചിട്ടവിടുന്ന് ഭക്ഷണം കിട്ടല്ലോ ഇങ്ങട്ട് വൈകുന്നാരെ ഇങ്ങട്ട് വരൊള്ളൂ. അവിടെ അപ്പൻങ്ങനെ തിന്ന് വന്നിട്ട് പിന്നെ പോവാലാ ആഹ് വൈകുന്നേരം വരും, രാവിലെ പോയ പിന്നെ വൈകുന്നേരെ വരൂ. അവിടെ മക്കളോ
ഇവിടെ മദ്രസ് ഇവടെ അട്ത്താ, കൊറച്ച് പോവാനൊള്ളൂ ഓര് ഇങ്ങട്ട് വരും മദ്രാസ്സ്ട്ടാ ഇങ്ങട്ട് വരും. ആഹ് സ്കൂള് പിന്നിം കൊർച്ച് പോവാണ്ട്. മറ്റേ ബസ്സിലാ പോവാലെ, നമ്മള് ടൗണ്ന്ന് കൊർച്ച് ഉള്ള്ക്കാ
ആഹ് ഉള്ളേരി ആവുമ്പല്ലേ
ആഹ്, ബസ് വരും ഞമ്മളെ ഗേയിറ്റിന്റെ അവിടം വരെ വരും.
ആഹ്
പിന്നെ ആഹ് നാളെ ലാസ്റ്റ് ട്രിപ്പാവും. ഓരോ ട്രിപ്പല്ലെണ്ടാവാ
ആഹ് എന്നാ ശെരിന്നാല്. ഞാൻ വിളിക്കാ